ഹലോ ഹ കേക്കാൻ പറ്റുന്നുണ്ടോ എടാ നിന്റെ എന്തായി ജോലിയുടെ കാര്യൊക്കെ എന്തായി. ജോലിയുടെ കാര്യം ഒന്നും ശരിയായിട്ടില്ലേച്ചി.
ആണോ ആഹ ആഹ എന്തെങ്കിലും പാർട്ട് ടൈം ആയിട്ടൊക്കെ നോക്ക് അല്ലാത ഇപ്പോ എന്തെങ്കിലുമൊക്കെ ഒരു ജോലി വേണ്ട അതഴഞ്ഞ നമുക്ക് കൊറച്ച കഴിയുമ്പോഴത്തൊക്കെ അന്വേഷിച്ചിട്ടേ
അക്കെ ജോലിക്ക് വേണ്ടിട്ട് ബയോഡാറ്റ കൊറെ കൊടുത്തു വേച്ചി അപ്പൊ ഒന്ന് ശരിയായിട്ട് ഒരുപാട് സ്ഥലത്ത് ബയോഡാറ്റ് കൊടുത്തു പക്ഷെ എന്താന്ന് വെച്ചാ അവരെ ഒക്കെ പറയണത് ഏ തൊഴിലില് മുൻപരിചയം ഉണ്ടോന്നാ ചോദിക്കണം. അപ്പ അതേ പറ്റി വല്യ ധാരണ കുറവുള്ളത കൊണ്ട്
ആഹ ഇപ്പൊ എന്താണോ മുൻപരിചയ നിർബന്ധാണ്. അതിന്റെ ഒരു സർട്ടിഫിക്കറ്റും കൂടെ ഒരു ആ അതും കൂടെ ഉണ്ടെന്നുണ്ടെങ്കില് നമുക്ക് ഒന്നും കൂടെ ഒരു ഇതാവും
മുന്നോട്ട് പോവാൻ
മുന്നോട്ട് പോകവാൻ പറ്റും.
അപ്പൊ എല്ലാ സ്ഥാപനത്തി ചെല്ലുമ്പോഴും അതങ്ങനെയാ പറയണത്. ഇഞ് ആശുപത്രികളായി കഴിഞ്ഞാലും
ഉം ഉം എ അത് തന്നെയാണ് മുൻപരിചയത്തിന്റെ ഇത് വേണം
ഇതന്നെയാ പറയണത്
പറയണത്. ഞാൻ ഇതേപോലെ ഞാൻ വർക്കെയ്യണോട്ത്ത് നിന്നോണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് ശം ഉം ശമ്പളം കുറവായിരുന്ന സമയത്തെ ഇപ്പൊ മക്കളൊക്കെ ഹയർ സ്റ്റഡീസിനൊക്കെ പഠിക്കു മ്പം നല്ല പൈസ ചെലവാണ്. അ പ്പോ ഞാന് ഇതേപോലെ വേറൊരു ജോബുകൾ അന്വേഷിച്ച് ഇന്റർവ്യൂനൊക്ക റ്റൻഡ് ചെയ്തിണ്ട് അപ്പൊ അവരൊക്കെ ചോദിച്ചത് ഇതേപോലെ ആഹ് നിങ്ങക്ക് മുൻപരിചയം ഉണ്ടോ എത്ര വർഷത്തെ പരിചയണ്ട് ഇതൊക്കേണ് ചോയിക്ക്ണത് അപ്പൊ അതിന്റെ ഒരു ഇത് നിർബന്ധാണ് ആഹ് ആഹ് സ്വാഭാവികാണേ ഇപ്പം
ആഹ് ആഹ് പിന്നെന്ന്
എന്തായാലും ഞാൻ
എന്താ കുഴപ്പല്ല തൊഴില് ആ തൊഴിലുകള് ണ്ട് ഒരുപാട് തൊഴിലുകള്ണ്ട് പക്ഷെ എന്താന്ന് വെച്ചാ നമുക്ക് ക കേറിക്കഴിഞ്ഞാലും ഇപ്പൊ ഇതാണ് വരുന്നത് നമ്മ നമുക്കിപ്പ ആവശ്യങ്ങളും കൂടുതലാണ് ഇപ്പ ഇ മൂളാണ് ഒരുമിച്ച് നമ്മള ഒറ്റക്ക് വേണല്ലോ അപ്പൊ ഒരാൾക്ക ഒറ്റക്ക് ജോലി ചെയ്ത് ജീവിക്ക കാൻ പറ്റുവാണെങ്കിൽ അതിനനുസരിച്ചുള്ള ഒരു തുക നമുക്ക് കിട്ടാനില്ല അത് ഇപ്പം നേരിടുന്ന വലിയൊരു പ്രശ്ന തൊഴിലുകൾണ്ട് ഏ തൊഴിലികില്ലാത്തതല്ല പക്ഷെ ഉ അ ഉ
ഇതൊരുപാട് ഇതേപോലെ പാർട്ടൈം ആയിട്ട്ചീയാമ്പറ്റിയനമ്മള് ചെയ്യുന്ന ജോലീന്റെ കൂടെ നമുക്ക് ചെറിയൊരു ലിങ്കും കൂടെ ഉണ്ടാക്കാൻ പറ്റീറ്റ് ഞാൻ കൊറെേ സെർച്ച് ചെയ്തിണ്ടായിരുന്നു പക്ഷെ നമുക്ക് അതിലേക്ക് ഇങ്ങട്ട് സ്പെൻഡീയാനുള്ള സമയം കിട്ടില്ല ചുരുങ്ങിയതൊരു കുറച്ച് എന്തെങ്കിലും ഒരു നമ്മൾ കാര്യങ്ങൾ നോക്കാനുള്ള ഒരു സാലറി ഉണ്ടെങ്കിൽ അല്ല നമ്മൾ മുന്ന പോയിട്ട് കാര്യം കഷ്ടപ്പെടുന്നതിനുള്ളരു ശമ്പളം കിട്ടണ്ടേ അതാണ് വല്യൊരു ഉ എന്തായാലും ഞാൻ എന്തായാലും ആ ജോ ഒരു കാര്യല്ല നമുക്ക് വിദ്യാഭ്യാസം കൂടുതല ഉണ്ടായിട്ട് സർട്ടിഫിക്കറ്റുകളുടെ എണ്ണം കൂട്ടിയിട്ടൊന്നും ഒരു കാര്യല്ല പ്രവർ വതി പരിചയം ഉണ്ടോ എങ്കിൽ നമുക്ക് മുന്നോട്ട് പോവാം ന്നുള്ള രീതിയിലാണ് അവരുടെ സംസാരം
ആ ഉഃ
ഇപ്പൊ എന്റെ ഭാഗത്തുന്ന് എടുക്കണ്ട ഭർത്താവുള്ള സമയത്താണെങ്കിലും ആ ആഹ അവരുടെ അവസ്ഥയിലും ഇത് തന്നെയായിരുന്നു അതായത് ആ അ അപ്പൊ നമ്മളൊക്കെ പെണ്ണുങ്ങളാണ് പെണ്ണുങ്ങളെ സംബന്ധിച്ചല്ല ആണുങ്ങളുടെ കേസില് ഈ ഈ പ്രശ്ന ഉ ഇത് തന്നെയാണ് അ പിന്നെ എ എൻ തി കേറി കഴിഞ്ഞാലും ടാർഗറ്റ് കൂടുതലാണ് അങ്ങനത്തെ ഒരു പ്രശ്നം വരും പിന്നീട്
ഉം
പിന്നെ ഉം പീരില് നമ്മളൊരുപാട് ആ പ്രഷർ അനുഭവിക്കണം അപ്പം ജോലി തുടരാണ്ടേ ഇറങ്ങിപ്പോരും എല്ലാവർക്കും ഉണ്ട് ഇതുപോലെയുള്ള പ്രശ്നം നമുക്ക് മാത്രല്ല നല്ലൊരു സ്ഥാപനത്തി
എന്നെങ്കിലും ഒരു സ്ഥാപനത്തിൽ നമ്മള് കയറിയിട്ടുണ്ടെങ്കിൽ നമ്മളവിടെ പിടി ച്ച് നിക്കാന്ന് പറയുന്നതാണ് നമ്മളുടെ കഴിവ് പെട്ടെന്ന് ഇറങ്ങിപ്പോരാൻ ആരെയും കൊണ്ടും പറ്റും ഉപേിച്ചിട്ട് സ്ഥിരമായിട്ട് ഒരാ ഒരു സ്ഥലത്ത് നിൽക്കുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ സാലറി അവരും അവരും കൂട്ടിത്തരും കാരണം അവർക്കു കോ നമ്മളെ കൊണ്ട് എന്തോ ഉപയോഗം ഉണ്ട്ന്നുണ്ടെങ്കിൽ അല്ലേ അവർക്ക് മെച്ചം ഉണ്ടാവുമ്പോഴല്ലേ നമുക്ക് ആട ഒരു സ്ഥിരപ്പട ഉം
അതെ അതെ
അങ്ങനെ നിക്കുമ്പോ നമുക്ക് എന്തീയ്യും
ആ
ജോബ് അവിടെ സ്ഥിരവും അപ്പൊ ഞാനൊക്കെ കയറിയ സമയത്ത് എനിക്ക് നല്ല സാലറി ഫയ് ശമ്പളം കുറവായിരുന്നു ഉ ഇപ്പൊ കൊഴപ്പല്ല ഇ ശമ്പളമൊക്കെ ഉണ്ട് പക്ഷേ ഇപ്പൊ മക്കള് പഠിക്കുമ്പോഴൊക്കെ നല്ല ചെലവാണ് സൈക്കില്ല ഒരു മാസം ആഹ ഉ കൂടി ആ കിട്ടുന്ന ഒരു പൈസക്കുള്ള ചെലവല്ല നമുക്കുള്ളൂ
ആഹ് അതെ അതെ അതെ
അതാണ് ഇപ്പൊ മക്കള് വലുതാവും തോറാണ് ചെലവുകള് കൂട്ണ് അവര്ടെ ആവശ്യ ങ്ങള് വർദ്ധിക്കല്ലേ നമ്മൾടെ ഇല്ലായ്മേം വല്ലായ്മേം ഒന്നും അവർക്കറിയില്ല അവര് വിചാരിക്കണ കാര്യങ്ങള് അതേത് സമയത് ത്ത് നടക്കണം അത് മാത്രേ അവര്ക്ക് അറിയ്ള്ളു വേറൊന്നും അറിയില്ല ഉം നമ്മള് ഇങ്ങനെ വെറുതെ റിസ്ക്കെടുത്ത് ജീവിക്കല്ലാതെ ഇ ഇപ്പഴാണ്ച്ചാ ഈ മഴ അടച്ചത് കൊണ്ടേ പണി ഏട്ടന് പണീം കൊറവാണ് കൊറേ ദിവസായി പത്ത് പതിനഞ്ച് ദിവസായിട്ട് ലീ ഏഹ് പണിക്കെന്നെ പോയിട്ടില്ല
ആഹ് അങ്ങനെയൊക്കെ വരുമ്പ നല്ല ബുദ്ധിമുട്ടാവും സ്കൂളും തൊറന്നതല്ലേ ആഹ്
ആ സ്കൂളും തൊറന്നാണ് നമ്മൾടെ പൈസെ കൊണ്ട് മാത്രം ജീവിക്കാൻ പറ്റില്ലല്ലോ ആവശ്യങ്ങള് കൂടി ഇപ്പൊ ഞാന് പ്ല അന്ന് പ്ലസ് റ്റു കഴിഞ്ഞേന് ശേഷം ആ ഞാന് പിന്നെ ഡിഗ്രി ചെയ്യണം ന്നൊക്ക വിചാരിച്ച്ണ്ടാരുന്നു പിന്നെ മക്കളെ പഠിപ്പിക്കാണ് ചെയ്യാ ഞാൻ പഠിക്ക ചെയ്യന്ന്ള്ളോരാ ഒരു പിട് ത്തംണ്ടായിര്ന്നില്ല അപ്പ പിന്നെ ഞാൻ ന്റെത് അവ്ടെ അങ്ക്ട് ഉപേക്ഷിച്ചു അതാ ചെയ്തത് ഉം ഉം പിന്നെന്താച്ചാ ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഇണ്ടാവ്മ്പോ ഒന്നും കൂടൊരു ഉം ഇതാണ്
അതെ അത് നല്ലതാണ്
ആഹ് ഏയ് ആ വിദ്യാഭ്യാസം കൂടുന്തോറും ആഹ് വിദ്യാഭ്യാസം കൂടുന്തോറും നല്ലതാണല്ലോ ഞാനെന്തായാലും എവിടെലൊക്കെ എന്തെങ്കിലൊക്ക ഇങ്ങനെ കാണുമ്പഴേ ഞാനെരു വേറൊ രുതിലിങ്ങനെ ഉം ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഇണ്ട് ഈ ജോലികള്ടെ ഇത് വര്ന്നത് അപ്പ അതിലെന്തെങ്കിലൊക്കെ കാണണ്ന്ന്ണ്ടെങ്കില് ഞാനെന്തായാലും നിനക്ക് അയച്ച് തരണ്ട് അപ്പ നിനക്ക് സി വി കൊണ്ട് കൊടുക്കാലോ ആ ഇവടെ പെരുന്തൽമണ്ണെക്കെ ആ ഹ് ഓ ടെലികോളറടെ വേക്കൻസി ക്കണ്ടന്ന് പറഞ്ഞിട്ട് ഞാൻ ആ മെസ്സേജുകള് ഒരുപാട്ണ്ടായിരുന്നു അതാവുമ്പോ എന്താച്ചാ നമുക്ക് റിസ്കില്ല ബുദ്ധിമുട്ടില്ലാത്ത ജോലികളാണ് കാരണം വൈകുന്നേരം വരെ
ടാർഗറ്റ് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല നമ്മളാളെ കൂട്ടണ്ട അതെ അതെ അതെ ഉം ഉം ഉം
അത് അവര് തര്ന്ന നമ്പറുകളില് വിളിക്യാ വിളിച്ചു കഴിഞ്ഞാല് നമുക്ക് സുഖാണ് അതേപോലെ മേലാറ്റൂര് ഏഹ് ഇതേപോലെ ഒരു സ്ഥലത്ത്ണ്ട് ട്ടോ നമുക്ക് അതൊന്ന് ആലോയിക്കാം ഞാനൊന്ന് പറയാ എന്റെ ഒരു ഫ്രണ്ട് ഇങ്ങനെ പറഞ്ഞിണ്ടായി ഉം അപ്പ അത് ഞാനൊന്ന് ആഹ്
റ്റൂര് സാധികേല്ക്ക് വിളിച്ചു നോക്കിട്ടുണ്ടായിരുന്നേ സാധികേല്ക്ക് വിളിച്ചപ്പോ അവ് ര് പറഞ്ഞത് ഏ എന്താന്നാ പറയാ ഏ ഒൻ രാത്രി ഒൻപത് മണിവരെ നിക്കാൻ സാധിക്കും പറ്റു ചോദിച്ചു നോക്ക് അതൊക്കെ നമ്മളെ സംബന്ധിച്ച് ബുദ്ധിമുട്ട് കാര്യാണ് ആ ആ മക്കളെ പഠിപ്പിക്കണം ഇതൊക്കെ ആ പക്ഷെ ഒൻ രാത്രി ഒൻപത് മണിവരെ നിന്നിട്ട് റ്റ് നമ്മ്ക്ക് കിട്ട്ന്നത് ഒൻപതിനായിരം രൂപ രാവിലെ ഒൻപത് ടു രാത്രി ഒൻപത് ഉം ഉം
ഇത് ഞാൻ വേറെയാണ് എന്റെ ഒരു ഫ്രണ്ട് വർക്കീയുന്നതാണ് രാവിലെ ഒമ്പത് മ ഒമ്പതരക്ക് സ്റ്റാർട്ടീത് കഴിഞ്ഞാല് വൈകുന്നേരം അഞ്ച് മണി വരേ ഉള്ളൂ പിന്നെ സാലറി എന്താ ഏതാന്നൊന്നും അറി ഞാനൊന്ന് ചോയ്ക്കട്ടെ ആളോട് ചോയ്ച്ചിട്ട് ഞാൻ നിന്നോട് പറയാം നിനക്കാവുമ്പ അട്
ഉം അതെ അതെ ഞാന് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കഴിഞ്ഞതേര്ന്നു ഏച്ചി പക്ഷെ ഇന്റേൺഷിപ്പ് കംപ്ലീറ്റട്അല്ല ഉം അപ്പൊ മൗലാനേല് കൊടുത്തിട്ട്ണ്ടായിരുന്നു അ അവര് ഓഗസ്റ്റില് ചെല്ലാ പറഞ്ഞിട്ട്ണ്ട് ഇന്റേൺഷിപ്പിന് പക്ഷെ അതിന് വേണ്ടിയിട്ട് നമ്മൾഅങ്ങ് ആ അങ്ങട് പൈസ കൊടു ണ്ടി വരും ഇന്റേൺഷിപ്പ് ആവുമ്പോ ഇപ്പൊ ആ ആ ആ അതെ അതെ
നീ
ആഹ ആ ഇനി ഇവിടെ തന്നെ നിക്കുക ആ ആ് അവിടെ ഇനി കൊഴപ്പം ആ അവിടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛനും അമ്മയും മാത്രമാണെങ്കി നമുക്ക് അവിടെ അവരെ നോക്കിയിട്ടെങ്കിലും മുന്നോട്ട് പോവാം ഇപ്പൊ അനിയനും ഭാര്യയും ആ രണ്ട് മക്ക മക്കളും എല്ലാവരും ഉണ്ട് അപ്പൊ പിന്നെ ഞാൻ ഇന്റെ വീട്ടിൽ തന്നെ നിൽക്കാന്ന് വിചാരിച്ചു അതെ അതെ അവര് ഒരു ഫാമിലി ആയിട്ട് കഴിയല്ലോ നമ്മള്
ആഹ് ഇവിടെപ്പോ അനിയനുള്ളതല്ലേ
ആ ഇവിടെ രണ്ട് അനിയന്മാരുണ്ട് അച്ഛനെ അമ്മ
ഉം ഉം ഉം ഉം അപ്പൊ അവിടെ എന്തായാലും ഇപ്പോ നീ നിന്ന് പോരുമ്പോ നിനക്കൊരു ജോലി നിർബന്ധാണ് ങു ഏ ആ എത്ര കാലമെന്ന് വെച്ചിട്ടാ അവരുടെ ചെലവിൽ ജീവിക്ക അതൊന്നും കഴിയില്ല അപ്പൊ പിന്നെ എന്തായാലും ഇതിപ്പോ സ്വന്തം അച്ഛനും അമ്മയുയാവുമ്പൊ അവര് നോക്കുന്നോടത്തോളം എന്തായാലും മറ്റുള്ളവര് നോക്കില്ല അവർക്ക് അവരുടേതായ കാര്യങ്ങൾ ഉണ്ടാവുമ്പോ നമുക്ക് വേറൊരു വീടാണെങ്കിലോ നമുക്ക് എങ്ങനെലും നിന്ന് പോരാ ഇതിപ്പോ അവരുടെ കൂട്ടത്തിലാവുമ്പോ അതൊരു ഭാരായി തീരും ഭാവിയില് ഉ ഉം
താണ് അപ്പൊ അതിനൊക്കെ പോകുമ്പോ അവള് അവടെ വീട്ടിപോകുമ്പോ അതിന്റതായ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും എല്ലാം നമ്മൾ തന്നെ ചെയ്യണ് രാവിലെ അവര് പോകുമ്പോ അവരിക്ക് ഭക്ഷണം ഒക്കെ നമ്മൾ ആക്കി വെക്കേണ്ടി വരും അപ്പൊ ഇതിപ്പോ മോള് കാര്യം അമ്മ തന്നെ നോക്കിക്കോളും അപ്പൊ പിന്നെ പഠിക്കാൻ പോ ഡിഗ്രിക്ക് പോകുമ്പോഴും ഇത് പോകുമ്പോഴ ക്കൊ കൊഴ ഇപ്പല്ലാത്ത രീതിൽ അങ്ങനെ പോകുന്നുണ്ട് ആഹ് ചിനിപ്പൊ കൊഴപ്പില്ല ആ് ഹ് ആഹ് ആഹ് ആ അതെ അതെ ഇപ്പൊ അച്ഛൻ പക്ഷെ പൊറത്തിറങ്ങുന്നുണ്ട് കുഴ പ്പൊന്നുല്ല ഫുഡും കൺട്രോളിങ്ങിലാണ് എന്താ ഫ്രൂട്ട്സ് കാര്യങ്ങളോ ഒന്നും കഴിക്ക ക്കാൻ പറ്റില്ല വേവിച്ച ആഹാരം മാത്രം കഴിക്കാ അങ്ങനെയൊക്കെ
അങ്ങനെയൊക്കെയാണല്ലേ ആഹ് എന്തായാലും ശ്രദ്ധിക്കത് ആ ഉണ്ട്ല്ലേ ഉം ഉം അവരൊക്കെ എങ്ങനെ പഠിത്തൊക്കെ കഴിഞ്ഞ് എന്തേലും ആയോ
ചെയ്തൊണ്ടിരിക്ക്യയിരുന്നേ അവര് റിസൈൻ ചെയ്ത് പോന്നതാണ് പിന്നെ അച്ഛന്റെ പെട്ടെന്നായിരുന്നില്ലേ ഇങ്ങനെ ആയത് അപ്പൊ അത് കാരണം നമുക്ക് പെട്ട അച്ഛന് പിന്നീട് മുന്നോട്ട് പോകാൻ പറ്റാത്തൊരവസ്ഥയിൽ വന്നു അപ്പൊ പിന്നെ ഇവര് വർക്ക്‌ ക്ക്ന് വേണ്ടിട്ട് ഇവര് പോവാതെ ഇവര് റിസൈൻ ചെയ്ത് പിന്നെ വീട്ടിലേക്ക് പോന്നതാണ് അപ്പോ പിന്നീട് ആ അപ്പൊ ഇവരാണ് ഇപ്പോ അച്ഛന്റെ വർക്കുവായിട്ട് മുന്നോട്ട്
ആഹ് ആഹ് ആഹ് ആഹ് ആഹ് എന്നായിക്കോട്ടെ ഞാൻ വിളിക്കേണ്ട കേട്ടാ എന്നാ ശരിട്ടാ ആഹ് എന്നാ ശരി ഉം
ആഹ്